ആഹ്
ആ ഹലോ
ആഹ് ആഹ് എന്നാ വിശേഷം രാവിലെ ഓരോ പരിപാടികൾ ചായകുടിയൊക്കെ കഴിഞ്ഞു
ഉം
എന്തായി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ഞാൻ ഇന്ന് ഇത്തിരി ഉപ്പുമാവ് ഇണ്ടാക്കി
ആഹ്
ഇന്ന് എളുപ്പത്തിലുള്ളതാവട്ടേന്ന് വിചാരിച്ചു രാവിലെ ഒന്നാമത് വയ്യായിരുന്നു അപ്പത് കാരണം ഇന്ന്ത്തിരി അങ്ങനെ ആവട്ടെ ട്ടെന്ന് വിചാരിച്ചു ഇവിടെ വല്യ പിടുത്തം ഇല്ലാത്തൊരു സാധനാണ് ഉപ്പുമാവ് ഞാങ്ങനെ ആഹ്
ഒപ്പിച്ചു
ഒപ്പിച്ചു ആക്കാറില്ലാത്തൊരു പരിപാടിയാണ് ഈ പിള്ളേർക്കൊന്നും അങ്ങനെ വല്ല്യ പിടുത്തം ഇല്ല
ആഹ്
പിന്നെ ഞാൻ ഇന്നിപ്പം ഇങ്ങനെ പറ്റൊന്നും ഇല്ലാത്തോണ്ട് എളുപ്പത്തിന് അതല്ലേ പറ്റു പറ്റുള്ളൂ പിന്നെ അതാവുമ്പോ പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത്തിരി പഞ്ചസാരയൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാല്ലോ ചായയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ അപ്പെ ചെറിയാള് എഴുന്നേറ്റിട്ടില്ല ഇങ്ങനെ കിടക്ക്ണു ഇന്നൊരൂസല്ലേ കിടക്ക്ണോള്ളു എന്നും പറഞ്ഞ് അങ്ങനെ കെടപ്പുണ്ട്
കെടക്കണ് ഞാന് പുട്ടുണ്ടാക്കി കിഴങ്ങ് കറി ഇണ്ടാക്കി
ആഹാഹാ മക്കള് കഴി ഓ ഓ കഴിച്ചാ എല്ലാരും
ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല ഇവരൊക്കെ മക്കള് രൺ കഴിച്ചു
പത്തുമണി ആയി ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്
ച്ചതാണ് അപ്പൊ പിന്നെ
ആ ഹ ആ ഹാ ഹാ ഹാ മദ്രസേക്കെപ്പം എത്ര മണിവരെയാ
ഇവർക്ക് പത്ത് മുതൽ പന്ത്രണ്ടര വരെ
ഓ ഓ ഓ അത്ര സമയെള്ളൂല്ലേ അതുകൊണ്ട് കുഴപ്പെല്ല രാവിലെ ഇത്തിരി താമസിച്ചാലും കാപ്പിയൊക്കെ കുടിച്ചു
ആഹ് ടൈം ചെറിയ പിള്ളേർക്കാ പത്ത് മണിക്ക് വല്യ കു ട്ടികൾക്ക് രാവിലെ ഏഴരക്കോ അങ്ങനെ എന്തോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ന്നാലും ഇപ്പെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ നിങ്ങളേയൊക്കെ ഒന്ന് വിളി ച്ചെഴുന്നേപ്പിച്ച് റെഡിയാക്കി വിടണെങ്കിലല്ലേ
തെ അത് ഞായറാഴ്ച നമ്മളും ഇച്ചിരി താമസിച്ചാണല്ലോ എഴുന്നേക്കുള്ളൂ
അതന്നെ ആകെ ഒരു ദിവസം കിട്ടുന്നത് പിള്ളേർക്കൊരാ അല്ലാത്ത ദിവസോക്കെ പിള്ളേർക്കും തിരക്ക് നമ്മുക്കും തെരക്ക് അവര് സ്കൂളി പോകുമ്പോ നമ്മളും തെരക്കിന്റെ ഇതില ആഹ് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പ ഇര്ന്ന് ഇങ്ങനെ ഒരു വെയിലൊക്കെ വന് വരുവായിരിക്കുംന്ന് വിചാരിച്ചിട്ട് അതും വന്നില്ല ഞാനിങ്ങനെ വെയില് വെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്യാ
നല്ല വെയില് വന്ന് എല്ലാവരും തുണിയെടുത്ത് പുറത്തിട്ടൊണ്ടിരിക്കുവ
അയ്യോ ഇവിടെ വെയിലും ഇല്ല മഴേയില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പൊ ഇനി കുറെ തുണി ഉണങ്ങി എടുക്കാനൊക്കെ ഉണ്ടെന്നേ തണുപ്പൊക്കെ കൂടിയൊരു സ്ഥലോം കൂടെ ആയത്കാരണോണ്ട് ജ് അങ്ങനെ ആഹ് പെട്ട് ട്ടന്ന് ഒണങ്ങുല്ല അതുകൊണ്ട് എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക ഒരു അരമണിക്കൂറൊക്കെ വന്നാ മതി കുറെയൊക്കെ ഒണങ്ങി കിട്ടും
ഉം
ഏറക്കുറെ ഒണങ്ങിയൊക്കെ കിടക്കുന്നു പക്ഷെ നമുക്ക് എടുത്ത് വയ്ക്കാൻ മടക്കിയൊക്കെ വയ്ക്കണെങ്കില് തണുപ്പില്ലാണ്ടിരി ക്കണോല്ലോ അപ്പ അത് കൊണ്ട് ഇങ്ങനെ വെയില് വന്നെങ്കിൽ എന്നൊക്കെ പക്ഷെ ഇന്ന് നല്ല കാറ്റാ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കു
ഇവിടെ നല്ല വെയിലുണ്ട് അപ്പൊ എനിക്കി പറഞ്ഞപോലെ
ഉച്ചയ്ക്ക് ഉള്ള ഫുഡൊക്കെ ആയോ അതോ ഇനി ആക്കണോ
ത്തേക്കായില്ല എല്ലാം താമസിച്ചു
ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തേലും പരിപാടികളൊക്കെ ഇണ്ടോ?
ഇന്നൊന്നുല്ല ഇന്ന് സ്വസ്ഥം വീട്ടിലിരിപ്പ് മാത്രേ ഒള്ളൂ
ഹ് എല്ലാവരും ഞായറാഴ്ച ദിവസം ആയിക്കഴിഞാൽ കല്യാണം തെര ക്ക്‌ എന്തെങ്കിലൊക്കെ പ്രൊ ഗ്രാമുകളുണ്ടാവും അതാ ചോയിച്ചേ പിന്നെ ഇനിയിപ്പ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇനി ഒരു ഒരു മാസം ഒന്നര മാസത്തേക്കൊക്കെ വലിയ കാര്യ ര്യായിട്ട് കാണുല്ലാരിക്കും ഇപ്പ കർക്കിടകൊക്കെ ആയി
ച്ചയാലും വെറുതെരിപ്പ് തന്നെയ അധികോം ഇങ്ങനെ ഒത്തിക്കും വലിയ ഇതിലേക്കൊന്നും പിന്നെ ഒന്ന് വീട്ടി പോകും ഇന്ന് വിളിച്ചതാ ഞാൻ വരണില്ലാന്ന് പറഞ് ഒരു ദിവസം കിട്ടും ആഹ് ഒരു എട്ട് കിലോമീറ്ററ്
ആഹ് ആഹ് ആഹ് ആഹ് അപ്പ പോയിട്ട് വരാൻള്ളെ
ഉം ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞു ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ കുറച്ച് നേരം സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കാലോന്ന് ഓർക്കും
അത് ശരിയാ അതെങ്ങനെ അന്നേരം എന്തെങ്കിലൊക്കെ പണികള് ണ്ടാവില്ലേ എല്ലാം തീ തീർത്ത് ഒക്കെ വരണ്ടേ
ആഹ് അപ്പൊ ഇന്ന് തന്നെ താമസിച്ച് എഴുന്നേ റ്റണ് അല്ലെങ്കി ഈ സമയാകുമ്പ എല്ലാ പണിയും കഴിയണതല്ലേ
അത് തന്നെ അത് നമ്മളല്ലെങ്കിലും എല്ല് ഏത് ദിവസാണേലും താമസിച്ച് എഴുന്നേക്കുന്ന ദിവസം നമ്മുടെ പണികൾ ഒന്നും തീരൂല ഇപ്പൊ എങ്ങും പോയില്ലെങ്കി പോലും നേരത്തെ എഴുന്നേറ്റ് പണികള് ചെയ്യാണെങ്കി പെട്ടെന്ന് തീരും
തീരും
നമുക്ക് അന്നേരം അതനുസ് സരിച്ച് സമയോം കിട്ടും പക്ഷെ ഈ ഒരിച്ചിരെ കിടക്കാം അല്ലെങ്കി ഇച്ചിരി താമസിച്ച് മതിന്ന് ചിന്തിച്ച് കഴിയുമ്പോ നമ്മുടെ പണികളൊക്കെ
ഒന്ന് എല്ലാം പെന്റിങ്ങായി
എല്ലാം താമസിക്കും മൊത്തത്തിൽ അത് എല്ലാരും പറയുന്ന ഒരു കാര്യ അതിനേലും നല്ലത് നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആഹ് കറക്റ്റ് എഴുന്ന എന്നും പോലെ എഴുന്നേറ്റ് പണികള് തീർത്ത് കഴിഞ്ഞാ പിന്നെ എവിടെലും ഇരിക്കുവോ കെടക്കുവോ ഒക്കെ ചെയ്യാം അതാ ഒരു കണക്കിന് നല്ലത് കയറി വരും അത് ശരിയാ എല്ലാവർക്കും അതെ ഞായറാഴ്ച ഒരു ദിവസം വരുമ്പോൾ വേറെ എങ്ങും പോവാനൊന്നും ഇല്ലെങ്കി പിന്നെ എഴുന്നേക്കാനേ തോന്നൂല്ല കുറ ച്ച് നേരം അവിടെ കിടക്കാം അത് കഴിഞ്ഞിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെയും കിടക്കും ഇപ്പോ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും നല്ല നല്ല സുഖല്ലേ കിടന്ന് ഉറങ്ങാനും ഒക്കെ പിള്ളേർ
കണ്ണ് തുറക്കണ എന്നു എഴുന്നേക്കണ സമയത്ത് എണീക്കും പക്ഷെ എന്നാലും അവിടെ കിടന്നു പോവും
ആഹ് ആഹ് സാരവില്ല ഇനിയിപ്പ വേറൊന്നും നോ ക്കായില്ലല്ലോ അത്യാവശം ഇച്ചിരി ഉച്ചക്ക് ഫുഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണിയൊ
ആഹ് അത് തീർന്നോളൂ ഇപ്പൊ ഈ പറഞ്ഞോല്ലെ പണി എടുക്കാനായിട്ട് അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ പെട്ടന്നാവും
പെട്ടെന്നാവും അയ്ശരി ഇന്നിപ്പോ ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ എന്താണ്
സ്പെഷ്യല് ഇത് മറ്റേ തേങ്ങാച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോണ്ടാ ബീഫ് ഇരിപ്പുണ്ട് അപ്പൊ ഇത്തി തേങ്ങ ചോ ചെറുവിടുവാണെങ്കി
എളുപ്പയി ഇവിടെ ഞാനും ഇപ്പ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല ഇനി ഉച്ചയ്ത്തേക്ക്‌ ഉള്ളത് നോക്കണം
ഉം ഞങ്ങൾക്ക് ഇതാണി പെട്ടെന്ന് പിള്ളേർക്കൊരു സ്പെഷ്യലും ആയിക്കോളും നമുക്ക് പണി എളുപ്പോണ്ട്
പണി എളുപ്പവുണ്ട് അത് ശരിയാ കുക്കറിൽ രണ്ട് വിസിൽ അടിച്ച് ആഹ് കഴിഞ്ഞാൽ ആഹ് പണി തീരും എളുപ്പന്ന് പിടിന്ന് ആവുന്ന ഒരു കാര്യാ എനിക്കും ഏറ്റവും എളുപ്പവുള്ളൊരു ഫുഡ് തന്നെയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കല്
ക്ക്‌ എളുപ്പ അപ്പോ ഞാൻ അതുണ്ട
ഇന്നിപ്പോ ഇവിടെ ഒന്നും ആക്കിയിട്ടില്ല ഞാനിപ്പ മോ ആഹ് കൊറെേ സമയം വേണം ശരിയാ അത് ചിലരൊക്കെ പറയും നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ആക്കണതാ എളുപ്പം തേങ്ങ ചോറ് അല്ലാന്ന് പറയും പക്ഷെ എനിക്കും തേങ്ങാച്ചോറ് നല്ല എളുപ്പാ
എനിക്ക് തേങ്ങാച്ചോറ് ഭയ ഭയങ്കര എളു
ബാക്കി ഞാനും ഇവിടെ പറയും നോ മിനിറ്റ് വെച്ച് അതാ കുക്കർ വിസിലടിക്കുന്ന ഒരു താമസവും പ്രഷറ് പോവാനുള്ള താമസോക്കെ ഉള്ളൂ ബാക്കിയൊന്നും അങ്ങനെ ഇല്ല എളുപ്പവുള്ള പരിപാടി തന്നെയാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച്
വരുന്നേ
അതന്നെ ഇയ് ഫ്രൈ ചെയ്യലും പിന്നെ അത് ഇങ്ങനെ എല്ലാം കറക്റ്റ് നോക്കി ഈ ഊറ്റി പറക്കി എല്ലാ എട്ത്താെക്കെ വരുമ്പത്തേക്കും സെറ്റെയ്യലും ഒക്കെ കൂ കൂടി ആവുമ്പോ അതൊരു പാടാ പിന്നെ ഇപ്പം പിന്നെ ഇവടെ ഈ പറഞ്ഞാേലെ പിള്ളേർക്കാണെലും ചിക് ക്കനൊക്കെ ഒന്ന് ചിക്കനാണ് ബിരിയാണി ആക്കണെങ്കി ഫ്രൈ ചെയ്തിട്ട് മസാല ആക്കിയൊക്കെ ചെയ്യുമ്പ്ഴാേ കാെറച്ചും കൂടെ ഇഷ്ടം അല്ലാതെ നമ്മൾ ആഹ് അല്ലാ ത് നമ്മള് അതിനെ മസാല വെവെ ചിക്കനൊക്കെ അങ്ങനെ തന്നെ പച്ചയ്ക്കുള്ള മസാലയാണെങ്കി അവർക്ക് അത് അത്ര വല്ല്യ പിടുത്തവില്ല
ഉം
ഞാൻ ഇവിടെ അതാേണ്ട് അങ്ങനെ ചെയ്യാറ് പിന്നെ അതിനും കൂടെ സമയം വേണം മസാലേ ക്കെ ആക്കി വരുമ്പെഴേക്കും തന്നെ ഒരു നേരം പിടിക്കും അഅക്കെ സമയം ഉള്ളപ്പം ഇങ്ങനെ ഇരുന്ന് പതിയെക്കെ ചെയ്യാനേ പറ്റുള്ളൂ
പറ്റുള്ളൂ
തെഎളുപ്പ വഴിയിലൊക്കെ ഞാനും ഇങ്ങനെ ക്കെ ചെയ്യാറ്ണ്ട് പിന്നെ നെയ്ച്ചോറും ഈ പറഞ്ഞാേലെ ചെലപ്പോ കുക്കർലൊക്കെ പെട്ടെന്ന് വിസിലടിച്ച് അങ്ങനെ ചെയ്യാറ്ണ്ട് ഒരു വിസ് ഒരു വിസിലടിച്ചാ മതീലോ
ഉം ഇൻക്ക് നെയ്ച്ചോറ് ഈ സെപ്പറേറ്റ് ആയിട്ട് എനിക്കും ഇഷ്ട്ടല്ല
ഏഹ്
റൈസും ബീഫും വേറെ
ട്ടിക്കൂട്ട് ഇവർക്ക് അങ്ങനെ റൈസ് നോട് ഒരു പ്രത്യേക ഇഷ്ട്ടാ അപ്പൊ ഞാനത് കാരണം എള് പ്പം ന്നൊക്കെ ചെയ്യാൻ ഇപ്പം കറിയൊക്കെയുണ്ട് ബീഫൊക്കെ കറി ഉണ്ടെങ്കി നെയ്ച്ചോറാക്കി കൊടുത്തഴിഞ്ഞാ ഇവർക്ക് ഇഷ്ട്ടാ അതുകൊണ്ട് പെട്ടന്നൊക്കെ ചെയ്യ്ണ അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യലും ആകും എന്നസ് സ്പെഷ്യല്ന്നുള്ള ഒരിത് ഇതുണ്ടാവൂല അതിന് വേണ്ടി ചെയ്യ്ന്നതാ പൊടിയിടാം നമ്മക്കും പണി എളുപ്പൊണ്ട് അങ്ങനെയെക്കെ ഞാനും പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ ചെല സമയത്ത് അങ്ങനെയെക്ക്യെ പറ്റുള്ളു ഓരോ തെരക്കിന്റെ എടക്ക് അഅക്കെപ് ആഹ് ഇതൊക്കെ സമയം എടുത്തൊക്കെ ചെയ്യുവാണെങ്കി രസാ പിന്നെ ഈ ഓട്ടപ്പാചിലിന്റെ എടക്ക് ഇതൊന്നും നടപടി ആവൂല്ലല്ലോ അതുകൊണ്ട് അതോണ്ട് ചെല സമയത്തൊക്കെ ഇങ്ങനെ ഉടായ്പ്പ്കളാ പിന്നെ ആരെങ്കിലൊക്കെ ഗസ്റ്റ്ക്കെ ഇണ്ടെങ്കി സമയെട്ത്ത് അയ്ൻ്റെക്കെ അനുസരിച്ച് ചെയ്യും അല്ലാത്തപ്പോ നമ്മള് തന്നെയൊക്കെള്ളപ്പോ പിന്നെ കൊഴപ്പാെഇല്ലല്ലോ ഇത്തിരി എന്തേലൊക്കെ പ്രശ്നം വന്നാലും അങ്ങനെ പിന്നെ അധികം വരലില്ല വല്ല്യ കംപ്ലൈന്റുകളൊന്നും അങ്ങനെ വര രാൻ വരാറില്ല അതോണ്ട് പിന്നെ അതൊ. രു വല്ല്യ ആശ്വാസം ഇനിപ്പഇന്ന്പ്പോ ഞാന് പ്പോ മോനോട് പറഞ്ഞോണ്ടിരിക്കുവായിര്ന്ന് ഇത്തിരി ചിക്കൻ തന്നെ വാങ്ങിച്ചാേണ്ട് വരാൻ പറഞ്ഞു എനിക്ക് ഇന്നാള് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന കാരണം കൊണ്ട് ബീഫൊന്നും കഴിക്കാംപാടില്ല
ആഹ്
അപ്പൊ അത് കാരണം ആഹ് ഇപ്പ ബീഫ് വാങ്ങിച്ച് കഴിയുമ്പഴും പിന്നെ പാടാ അപ്പൊ അതോണ്ട് ചിക്കൻ തന്നെ വാങ്ങിക്കാം എന്നൊക്കെ
ചിക്കന് ഇവിടെ നാട്ടില് ഈ പ്രാവശ്യം ഇന്ന് ഈ ആഴ്ച ഭയങ്കര റേയ്റ്റാ
ആഹ് ഇവിടെ എല്ലാട്ത്തും ആയിം തോന്നുന്നു റേയ്റ്റിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാ ഇപ്പോ ഒരു മാസായി വാങ്ങിച്ചിട്ട്
ആഹ് ഞാന് പോണ വഴിക്ക് ചിക് ക്കൻ കടകള് കാണാറ്ണ്ട് അപ്പോ ഞാൻ ജസ്റ്റ് നോക്കും അപ്പോ റേയ്റ്റ് കൂടുതലാ
ചിക്കന് ഇന്നലെയൊക്കെ റേറ്റ് ആണ് ഇവിടെയൊക്കെ നൂറ്റി എഴുവത്തഞ്ചോ അങ്ങനെയാണ്ടോ തോന്നുന്നു ഇന്നലെക്കെ ഇന്നലെയല്ല കഴിഞ്ഞ ദൂസാെക്കെ അങ്ങനെയാ റേറ്റ് പറയണ കേട്ടത് അപ്പം ആ ചിക്കൻ ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചായിരുന്നു അന്നേരം ഇത്ര ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പ ഈ ബീഫിന് ഇപ്പം ഭയങ്കര
ആഹ് ബീഫ് കിട്ടാൻല്ലായ്മയൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ്
ആഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാ തോന്നുണു ചിക്കനിങ്ങനെ വെല
ആ നല്ല റേറ്റാ ഞാൻ ഇന്നലെ കണ്ട് അപ്പൊ എനിക്ക് ബീഫ് ഇരിക്കുന്ന കാരണം ഞാൻ
എല്ലാ സാധനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ റേറ്റ മീനൊക്കെ വാങ്ങിക്കാൻ പോയി നോക്കിയെ മീനും അങ്ങനെ തന്നെയാ ഭയങ്കര റേറ്റ് ആയി
മീൻന് ട്രോളിങ്ങാന്ന് വിചാരിക്കാ എന്നാലും കൊറയില്ല
കൊറയൂല്ല ഇതിനി ഇങ്ങനെ തന്നെ നിൽക്കയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു വല്ല്യ വ്യത്യാസംന്നും ആവൂല്ല ട്രോളിംങ് കഴിഞ്ഞാലുവേ ഇപ്പം മത്തിയൊക്കെ ഒരുപാട് കേറി വരുന്നുണ്ട് എന്നിട്ടും അതിന് എന്ത്‌ വെലയാ മുന്നൂ
പിന്നെ ഒരു വെലല്ലാണ്ടിരുന്നതായിരുന്നു മത്തി
ആഹ് മത്തിക്ക് വെലയാണ് അയലേക്ക് മുന്നൂറ്റി അറുപത് ഇന്നലെ മിനിഞാന്ന് വല്ല്യതാന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറുതിന് ഇരുന്നൂറ്റി നാൽപ്പതാന്ന് പറഞ്ഞത് എന്താണേലും അങ്ങനെ റേറ്റാ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ ചിക്കൻനാണെങ്കി അത്രയും പൈസക്ക് ചിക്കൻ മേടിച്ചാൽ രണ്ട് ദിവസത്തെ കാര്യം
ആഹ് ചിക്കനാകുമ്പോ പിന്നെ ഒരുപാട് പോകാൻ
ക്ക
ഫിഷ് തലയും വാലും പോവുമ്പോ ഞാൻ അങ്ങനെ വെലയുണ്ടെങ്കി മീന് കഷ്ണം മീനേ വാങ്ങിക്കുള്ളൂ ചെറുമീൻ മേ
ഞാനും ഇവിടെ അങ്ങനെയാണ് ചെലപ്പോ കിട്ടൂല്ല ചില സമയത്ത് നല്ല മീനൊന്നും കിട്ട ട്ടൂല്ല ഇവർക്ക് അങ്ങനെ എല്ലാ മീനും പറ്റൂല്ല ഇത്തിരി കട്ടിയുള്ള ഒറപ്പുള്ള കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒറപ്പുള്ള കുട്ടി കേര പോലത്തെയൊക്കെ മീനുകളെ പറ്റുളു അതുകൊണ്ട് അത് കിട്ടിയാൽ മാത്രമേ ഞാൻ കഷ്ണ മീൻ വാങ്ങിക്കുള്ളു അല്ലെങ്കിൽ വാങ്ങിക്കാറില്ല അല്ലെങ്കിൽ മറ്റേ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റൊന്നും ഇവർക്ക് പറ്റൂല
ഉം
അതുകൊണ്ട് വല്യ പാടാ അങ്ങൻത്തെ എന്തേലൊക്കെ ഫുഡിന്റെ കാര്യം നോക്കുമ്പോ എനിക്ക് പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ വേണം അപ്പൊ ഞാൻ അത് നോക്കു
എനിക്ക അങ്ങനെയൊന്നും എനിക്ക് ഈ പറഞൊലേന്നെ അതല്ലേ ഞാൻ പിന്നെ
ആഹ് എന്തെങ്കില്
ത് എന്തെങ്കിലും
ഞാൻ എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും ഒരു തോരൻ വേണം അല്ലെങ്കിൽ വല്ല്യയ പാടാ ഫുഡ് കഴിക്കാൻ വേറെ എന്ത്ണ്ടെലും ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു തോരൻ വേണം അത് ചുമ്മാ ഇത്തിരി മെഴുക്കുവറ്റിയാക്കിയ മതി തി അങ്ങനെ വലിയ തോരനായിട്ടൊന്നും വേണന്ന്ല്ല ഉപ്പിട്ട് വെറുതെ വേവിച്ചാലും മതിയെനിക്ക് എന്തെലും ഒരു പച്ചക്കറി വേണം
എറങ്ങ്ണൊ
ആഹ് അലങ്കാരത്തിന്റെ അല്ലാം നമുക്ക് ക്കഅല്ലെങ്കിൽ ഒരു തൃപ്തി ആവാത്ത പോലെയാ ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടി കഴിക്കുമ്പഴും
നമ്മളെ അലങ്കരിച്ച് നല്ല ഭംഗിലോന്നും
അങ്ങനെയൊന്നും വേണെന്നില്ല നമുക്ക് അതിന്റെ കൂട്ടത്തില് കഴിക്ക ഇത്തിരി ഉപ്പും പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് നമ്മള് ബീൻസ് ക്കെ അങ്ങനെ മെഴുക്കോറ്റി ആക്കൂല്ലേ അതായ അങ്ങനെയാണെങ്കിലും മതി ഉം